ആഹ് കേൾക്കണില്ലേ ആഹാ പിന്നെ എന്നിട്ട് ഇപ്പ എന്തായി ഭക്ഷണം കഴിച്ചാ
ഭക്ഷണം കഴിച്ചിട്ടൊന്നുല്ല
ഉം രാവിലെ ചായ കുടി കഴിഞ്ഞാ പിന്നെ ഒന്നും കഴിക്കല് ഇണ്ടാവില്ലല്ലേ പത്ത് മണി തീറ്റ അങ്ങനൊന്നുല്ല
തീറ്റന്ന് ബേക്കോട്ടാ
ചായ കുടിക്കൂല ഇങ്ങള് ഏഹ് ആഹ് അതെ എല്ലാരുണ്ട്
വല്യ ആമ തടി ഒന്നും ഇല്ലട്ടോ
ആഹ അത്യാവ്ശ്യം
ആഹ
ആഹ് ചായും കുടിക്കൂല്ലേ ഞമക്ക് ഒര് ചായ കുടിച്ചില്ലെങ്കിൽ ഒരു ഒരു പൊർത്യേടാ വേറെൊന്നും വേണ്ട ചായ വേണട്ടോ ആ പത്ത് മണിക്കൊരു ചായ കുടിച്ചു
ആഹ ഇൻക്ക് എപ്പഴും വേണ്ട എപ്പളെങ്കിലൊക്കെ മതി
ചായ
ഉം ഞാനവിടെ ഈ പെരേന്ന് ചായ ഇങ്ങനെ കുടിച്ചാത്തെ ഞാൻ കടേല് പോയാലൊന്നും ചായ കുടിച്ചൂല
ചായ ഇഷ്ട്ടണ്ടാവുലലെ
ഇഷ്ട്ടൊക്കാണ് തലവേദന ഇട്ക്കുമ്പോ ഇല്ലേ
ഉം
എടക്കൊരു പുതി ഇണ്ടാവും അപ്പണ്ട് കിട്ടണം ചൂടോട്ക്കെ
നമ്മളൊക്കെ ഇവിടെ കുടിച്ചില്ലെങ്കി ഒരു എന്താ പറയാ എന്തോ പോലേണ് എത്ര നേരം കുടിക്കാൻ പറ്റും അത്ര നേരം ചായേന്റെ വെള്ളം വേണം
ഏഹ് അതേപോലെണ് ഇന്റെ ഉപ്പാക്കും ഇന്റെ താത്താക്കും ഇമ്മാക്കും വേണം ഇമ്മാക്ക് മധിരം ഇട്ട വേണം
നല്ല മധുരം വേണലേ
ഉം പഞ്ചാര ഒലിച്ചും ഇനിക്ക് മതി
ഔ അങ്ങനെക്കെ ആമ്പോ ഷുഗറ് വരും പെട്ടെന്ന് ഞങ്ങനെ ഞാന് മധുരം ഓവറയിക്കൂല പക്ഷെ ചായവാണം ആവിടെ എന്റെ മൂത്തച്ഛിം ഞാനെക്കെ അങ്ങനതന്നേണ് ഓർക്കും വേണം ചായ
ഇനിക്ക് എരുവാ
എരു ആഹ്
ഏ എ നോളോളിച്ചണം എന്ത് തിന്നാണെങ്കിലു
അത്രെ എരി ഊട്ടുവോ ഓ എന്തിനാ ഇങ്ങനെ എരി ഊട്ടണെ നല്ല രക്തക്കെ പോവും ഉം ആങ്ങനെ ക്തം കൊറയും എരിവങ്ങനെ കൂട്ടട്ടുണ്ടെങ്ങി
ഉം
രക്തം കൊറഞ്ഞാ തന്നെ നമ്മള് തടി കൂടും നീര് വരല്ലേ ശരീരത്തില് എനിക്കങ്ങനെ എരു ഇഷ്ടാണ് എന്ന് കരുതി ആഹ് ഓവറായിട്ട് ഇഷ്ടല്ല അത്യാവശ്യത്തിന് അയിച്ചിരി നല്ല മദിരിച്ചിങ്ങാണ്ടുള്ള അങ്ങനൊന്നു ഇഷ്ടല്ല അത്യാവശ്യ എരിവ്ണ്ടാവല്ലോ അതെ രീതി ഉം
ഒരു മീഡിയം
ആഹ് മീഡിയത്തില് അയച്ചിട്ട് തീര എരുല്യാതിം വയ്യ ഛർദ്ദിക്കാ വര്ണ പോലെയാണ് ഉം ഉമ്മാന്റൊക്കെല്ലാരും കുളി കയിഞ്ഞോ
ഉം ഉമ്മാന്റെ കയ് കയ്ഞ്ഞിട്ടില്ലാ തോന്നുന്നു
ഉം ഉം അയ്ശരി ഈ കൊറേ നേരം കയുവോ കുളിക്കാന്
ഏഹ് കയൊന്നുല്ല
ഉം
ഞാൻ കജം ആഹ്
ഇന്നിന്റെ ജോലിം കയ്യണില്ല ക്കിനി തൊടക്കാനും കൂടിണ്ട് ഇവ്ടെ കുട്ടികള്ണ്ടായ നേരം പോയിക്കൊടുക്കു അല്ലെങ്കി പിന്നമ്മള് വേം വേം അന അടുത്താണ്ട് കയ്ക്കു ഇവര്ണ്ടായാലേ ഓരോന്ന്, അത്, ഇത് പറഞ്ഞിയാണ്ട്, പിന്നെ എന്താ നമ്മള് ചെയ്തിട്ടാ പറയും കെടക്കൂല
ഇല്ല
ആഹ് ഞമ്മളിപ്പോ ചെലപ്പോ ഞാൻ തൊടക്കല്, തിരുമ്പലൊക്കെ കഴിഞ്ഞ്ങാണ്ട് ഞാന് തിണ്ടും അവിടൊക്കട് കഴികീടും അത് പിന്നെ ചെന്ന്, പിന്നെ നോക്കുമ്പോ അതേ രീതിലായിട്ട്ണ്ടാവും. ചവുട്ടി ചളിണ്ടാക്കിട്ട് ആഹ് സങ്കടംതന്നെയാണ് ഇപ്പം ഞാൻ ഇപ്പം എന്താക്കിന്ന് കഴികിട്ടില്ല. ഇനീപ്പൊ തൊടക്കല് കഴിഞ്ഞിട്ട് ഒന്നായിട്ടങ്ങട് കഴികിടാന്ന് കരുതീട്ടേ. അവരില്ലെങ്കി പിന്നെ കഴ്കീട്ടാൽ അതേപോലെ കെടക്കും. പിന്നെ വരുമ്പോ നോക്കിയാ മതി.
അത പോല്ലന്നെയാ എൻ്റെ കെട്ടിച്ചോടുത്ത്..
അങ്ങനെയാണ്. ഉം
ആത്തുന്റെ കുട്ടിയല്ലേ
നമുക്കൊരു എടങ്ങാറാണ് അങ്ങനാമ്പോ. ഉം അതൊന്നും പറയാനും വയ്യല്ലോല്ലേ
പറഞ്ഞാല് കുറ്റം ഞാൻ പറയാനന് പോവേയില്ല
ഉം നമ്മള് ചെയ്തിട്ട്, അത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഒരു വെലയും.
ഉം. പറയാതെ മുണ്ടാതെക്കാ. അവടെ നിക്കട്ടെ വിചാരിച്ചാ
ഉം. ഹും. ഉം. സപ്പോർട്ട് ഇല്ലല്ലേ ആരും?
ഉം. ഉം.
പിന്നെ എന്ത് ചെയ്യാ? നമ്മള് സഹിച്ചു നിക്കന്നേ ല്ലേ?
അതെ
പെണ്ണായി പോയില്ലേ
അതന്നെ. ഞാൻ ചിലപ്പം പറയും ആണായി ജനിച്ചാ മതിയേനി ന്നാ നമ്മക്ക് എവിട്ക്കും പോണങ്കിൽ ഓട്ക്കും പൂവ്വാ.
എല്ലാരേയും അവസ്ഥ അത് തന്നെ. നമ്മുക്ക് നമ്മളതായിട്ടുള്ളൊരു ഇടം കിട്ടണെങ്കി നമുക്ക്, ആ നമുക്ക് ഒരു ജോലി വേണം. അത് അത്യാവശ്യം ആണ്.
ആഹ് അയിന്റെ നെട്ടോട്ടത്തിലാപ്പ ഞാന്
ഉം. എങ്ങനെയെങ്കിലും ശരിയാവട്ടെ. അന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ. ഉം ഉം
ന്റെ രണ്ടാമത്താണേ
ആര്
കല്യാണം
അതെന്തേ? ആദ്യത്തെ എന്തേ?
ഫസ്റ്റത്തെ എനിക്ക് വല്ലാത്തേ ആഹ് ഉം അവി ഞാൻങ്ങട് പോയിട്ടൊന്നുംല്ല ട്ടോ
അത് ശരി. നിക്കാഹ് കഴിഞ്ഞതാവും അല്ലേ?
നിക്കാഹ് വെള്ളിയാഴ്ച കഴിഞ്ഞ്. ഉം തിങ്കളാഴ്ച പിരിഞ്ഞ്.
അതെന്താ? പെട്ടെന്ന്?
ഉം. ഓൻ ഓനോരോ ചോദ്യം ഇങ്ങനെങ്ങനെ എടങ്ങാറാക്കുക.
അത് എന്ത്? എന്തെങ്കിലും മെന്റൽ പ്രോബ്ലം ഉണ്ടോ ആൾക്ക്?
തോന്നുന്നു. അറയില്ല. പിന്നെ ഓന്റെ ആള് ബിഗ്ഗാണ്, തലയില് മുടിയേ
ആഹ് വിഗ് വിഗ്. അതെങ്ങനെ ഇയ്യ് അറിഞ്ഞി?
അതൊക്കെ കൊറേ ഓരോ കുടും ഉം വന്നപ്പേ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. നല്ലതാണ് അങ്ങനെ ഓന് രണ്ട് മൂന്നാലെണ്ണം കെട്ടീന്. ലൗവ് പറഞ്ഞിക്ക്.
ആവൂ അപ്പ ഇങ്ങള് അന്വേഷിച്ചില്ലേ?
അധികം അന്വേഷിക്കാൻ പോയില്ല താത്ത കൊണ്ടന്നതല്ലേ വച്ചാല്.
അത് ശരി
താത്താന്റെ
ഏത്നമ്മള് എത്ര കുടുംബക്കാരായാലും ആരായാലും നമ്മൾ നല്ലോം അന്വേഷിക്കണം. നമ്മളങ്ങട്ട് കല്യാണം കഴിക്ക ക്കണ കാര്യല്ലേ? എങ്ങടായാലും അങ്ങടായാലും അമ്മള് നല്ലോം അന്വേഷിച്ചിട്ടന്നേ കല്യാണം കഴിക്കാൻ പാടോള്ളൂ അത് പിന്നെള്ളതൊന്നും ഞമ്മക്ക് പറഞ്ഞിട്ട് കാര്യല്ലട്ടോ. പിന്നെക്കെ ഒരോ വിധ്യാണ്. കഴിഞ്ഞേൻ്റെഷം പിന്നെ അങ്ങനേം. ആഹ് എന്നാലും ഇതൊക്കെ കൊ കൊറയക്കെ കാര്യങ്ങളറിയല്ലോ. ആഹ്.
ഉം ഉം ചെലോല് പറയും ചക്കൊന്നുംല്ലല്ലോ ചൂഴ്ന്നോക്കാൻ
ആഹ് അത് ശര്യാണ്. അവരുടെ ഉള്ള്ത്തെ അല്ല ചെലോര് ആൾക്കാരെ സ്വഭാവം ഏഹ് അട്ത്തുള്ള വീട്ടോർക്കറിയാം. ചെലോർക്ക് പിന്നെ അറിയില്ല. നമ്മള് ഇപ്പഅവസ്ഥ അറിയൽണ്ടാവൂല.
ഓനും ഇവിടെ ഇല്ല. ഇമ്മാൻ്റോടെ അധികം നിക്കലെ.
അവന് ലെ.
ഉം.
ഉം ഇപ്പൊ പേരിന് ഇപ്പൊ രണ്ട് കല്യാണം കഴിഞ്ഞു. അങ്ങനെ ആയിലെ.
ഉം അങ്ങനെ ആയി.
ഉം.
മറ്റൊന്നും ആയിട്ടില്ല.
ഉം. എല്ലടി അപ്പൊ മറ്റേനെ നിക്കാഹ് കഴിഞ്ഞീന്നോ.
ആഹ്.
അപ്പൊ പിന്നെ മഹർ ഇന്നട്ട് തിരിച്ചു കൊടുത്തീല്ലെ. കൊടുത്തൊ
ഇല്ല
കൊട്ത്തീണ്ടാവൂലലെ.
ഉം ഉം
ഇല്ലെ.
ഇല്ല ഇന്നെ എട്ങ്ങേറാക്കീലെ. ഓരോന്ന് പറഞ്ഞാണ്ട്. പിന്നെ ഓൻക്കിന്നെ ഓനാദ്യം ഇന്നെ വാണ്ടാർ ഞ്ഞ്.
ഉം.
കഴിഞ്ഞേന്റേഷം. പിന്നെ വാണം പറഞ്ഞ്. ആഹ്. അപ്പൊ ഇൻക്ക് അങ്ങൻത്തോലെ വാണ്ടാറ്ഞ്ഞ് ഞാൻ.
ഉം വാക്കിനെതിരെ. ഉം
ഇങ്ങനൊക്കെ ഇൻക്കൊരു എടങ്ങാറ് ഇണ്ട്.
ശെരി ആയിക്കോളു എടി. നമ്മുക്ക് ഒരു നല്ല ഓരു ഇന്നെ പറിം. കഷ്ടപ്പാടിന് ഒരു നല്ല കാലണ്ടാകുന്നറിലെ. കൊറേ കഷ്ടപ്പെട്ട. ആ കൊറെ കഷ് കഷ്ടപ്പെട്ടാലും നല്ലൊരു കാലം നമുക്കുണ്ടാവും. അങ്ങനെ സമാദാനിച്ചാൽ മതി. ഇണ്ടാവും അങ്ങനെ തീർച്ചയാണ്. നമ്മളെ ആര് ഒന്നും ചെയ്യ്ണില്ലല്ലോ. നമ്മള് കഷ്ടപ്പെട്ണേന്. റബ്ബിനറീലെ. ആര് നമ്മള് കണ്ട് ആ.
ഇന്റെ ഇപ്പത്തെ അവിടുത്തെ അൽവാസിയും, ഞാനും കമ്പിനി ആണ്.
അഹ് ശെരി ഇപ്പൊ കല്യാണം കഴിഞ്ഞ
ഉം ഓല് എല്ലതും പറയും. ഒരു വ ബെറകും കൂടി. കുത്താൻ പോവല്ലേനി ഓല്. അപ്പൊ ഞാനിങ്ങട്ട് പോന്നാരെ.
ഉം
ആദ്യായിട്ട് എറങ്ങാണല്ലൊ.
അത് ശെരി. ഇപ്പോർക്ക് മനസ്സിലായി. മര്യാള് ഇണ്ടാകുമ്പൊ.
ഞാൻ രണ്ട് വട്ടം. ഇപ്പ ആ പോയേല്.
അന്ന്. പറ്ഞ്ഞ്ട്ടെല്ലെ.
ഇൻക്ക് ഇന്നട്ട് എടങ്ങേറ. ഇന്റെ പീരീഡ്സ് ടൈമിലെന്നെ ഇന്നെ കൊറേ എട്ങ്ങേറാക്കിന്. ഒരു വട്ടേ ഔടെ ആയിട്ടുള്ളു.
ഉം അത് ശെരി. അല്ല ഇങ്ങളെ തമ്മില്. അങ്ങനൊന്നും ഇണ്ടാവാറുല്ലെ. അതില്ലെ. ഒപ്പം കെട്ക്കൊക്കെല്ലെ ആള്.
ആഹ് ആഹ് അതുണ്ട്.
ചെല ആൾക്കാർക്ക് അങ്ങനെ അങ്ങനിം പറ്ഞ്ഞേയ്ക്കാലൊ. തീരെ പറ്റൂലന്നൊക്കെ. അതാ ചോദിച്ചത്.
ഓര ആവശ്യത്തിന് ഓരുക്കുണ്ട് അയില് അമ്മക്കൊന്നുംല്ല
ആഹ്
എനിക്കതൊന്നും പറയണ ഇഷ്ടൊന്നൂല്ല
അത് ശെരി
ഇതിനാണന്ന് അറിയുന്നെങ്കിൽ ഞാൻ കല്യാണേ കയ്ക്കൂല്ല ഈ പറയണ്ടല്ലോ കൽ ഞാൻ കഴിക്കണെ അങ്ങനെ അങ്ങനെ ഞാനിതരായിട്ട് അറിഞ്ഞിട്ടുള്ളൂ
ഏഹ്
പക്ഷെ ഇങ്ങനിണ്ട് എന്ന് അറിഞ്ഞിട്ടില്ല
അത് ശെരി
കുട്ടികൾ അങ്ങനെ വേ
നമുക്കൊരു വേലക്കൊരു ആളല്ലേ
അതെ ആന്നെ
ഉം വീട്ടുകാർക്കും നല്ലത് കല്യാണം കഴിച്ച് കഴിഞ്ഞോന്ന് വീട്ടിപ്പറ
ആഹ് ഉം മുപ്പത് വയസുണ്ട്
ഉം മുപ്പതാ
പത്തൊമ്പത്
അതെത്ര ഡിഫറന്റ് കൊറേ എയിജ് കൂടിയല്ലോ ഇപ്പൊ അത്ര ഒന്നുണ്ടാവലില്ല ആഹ് ഇപ്പൊ അത്ര ഒന്നുംണ്ടാവലില്ലേ കുറച്ച്
ഉംഹ്
ആദ്യത്തെ കാലത്ത് പണ്ടൊക്കെ ആരുന്നെങ്കി അങ്ങനെ ഉണ്ടാവും ആഹ് കൊറേ ഡിഫറന്റ് ഉണ്ടാവും പക്ഷെ ഇപ്പൊ ഒരു വയസ്സ് ചിലത് അതിനേക്കാളും ഇതാവും ആഹ് എന്നായിക്കോട്ടെ ശെരി